ഹലോ ആഹ് ഹലോ എന്തൊക്കെ?
എന്തൊക്കെയാണ് വർത്താനങ്ങള്?
നല്ലത് ഓഹ് ഫുഡൊക്കെ കയിച്ച്.
മ് മക്കളൊക്കെ പോയിനാ?
ഇന്ന് വേഗം വന്നാണ്, ഉച്ചക്ക് വന്നാണ്, ഉച്ചക്ക് മ് ടീച്ചർമാർക്ക് എന്താ സെൻസസ് ഡ്യൂട്ടി വരാൻ പോകുണ്ടാല്ലേ.
അയശെരി
അതിന്റെ ട്രെയിനിങ് എന്തോ ഉണ്ട്. ഉച്ചവരെ രക്ഷിതാക്കള ആക്കിയതായിന് സ്കൂള്ല് ഇന്ന് ഇപ്പ ഉച്ചക്ക് വിട്ടണ്, മ് രണ്ടോ മൂന്നോസട്ടോ ഉണ്ട്, ചെല സ്കൂളൊക്കെ ഇന്ന് ലീവാ. എൽ പി സ്കൂള്.
മ് മഴന്റെ ലീവ്, ഇനിപ്പ നിപ്പന്റെത് എന്താവ്ന്ന് അറിയില്ല.
ആഹ് നിപ്പയിണ്ട്ല്ലേ മെഡിക്കൽ കോളേജില്. ആഹ് ലീവ്, ഏതായാലും ലീവ് തന്നന്നല്ല മയെ കുട്ടിള പറഞ്ഞയക്കാൻ കയിയാത്ത മയേന്. രണ്ട് ദിവസംല്ലേ ഇന്ന് നല്ല വെയിലുണ്ട്.
പിന്നെ നിപ്പ, ഷിഖല്ല ഒക്കെ നല്ല കളിയാണല്ലോ. നീ ശീഖല്ല ശീഖല്ല ഇപ്പ ഇന്നും നാല് വയസായ ഒര് കുട്ടി മരിച്ചിലെ ഉം വയങ്കര പ്രശ്നാ ശിഖല്ല വയനാട് ഉം. വയനാട് ഭാഗത്താ തോന്ന്ണ് കൂടുതല്. അവിടെ ഏതൊക്കെ ഏരിയേല് സ്കൂള്കൾക്കൊ ക്കെ ലീവാ ഉം മറ്റേത് ഫറോക്ക് ഭാഗോ ഉം ഉം അതന്നെ ഏഹ് പേഷ്യന്റ് ഇള്ള അവിടേണ് പക്ഷെ സ്ഥലം ഫറോക്കാ തോന്ന്ണ്.
ആഹ്
മ് ഏതായാലും ഓരോ പ്രാവശ്യം ഉം ഉം പേടിയാണ് ഓരോന്ന് കേക്ക്മ്പെ പേടിയാണ്റിയ.
എന്തായാലും ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെട്ട് കിട്ടട്ടെ എല്ലാരും കൊറോണ മാതിരി ഒക്കെ ആയിണ്ടെങ്കില് ആഹ് അത് എന്തോ മൂക്കിലൂടെ കേറ്ണ കേർണ എന്താതോൺണ്ട്ലെ വെള്ളത്ത് കുളിക്കാനാ
ഇതില് ആഹ് എന്താ ബ്ലഡ് ഇണ്ടാവും.
ഇഹ് ബ്ലഡ്‌ ഛർദിക്കേ
മ് അങ്ങനെന്തെല്ലോ ആണ്. മൂക്കിലൂടെ ആണോല്ലേ കേറ്. ചളി വെള്ളത്തിന്നാണ് രോഗാണു വെര്. ഒക്ക പറീണ് എന്താന്ന് ആര്ക്കറിയ? ഒര് ആണ്. ഹും ആര്ക്കു അയ് കുളിക്കാൻ പോവുമ്പോ അതൊന്നു ഓർമ്മ ഇണ്ടാവൂല.
മ്
ഇപ്പ സ്വിമ്മിംഗ് പൂളായാലും എന്ത് പൂളായാലും ഇഹ്
പണ്ടൊക്കെ അങ്ങനെ പിന്നെ പോ വീട്ടില് സൗകര്യ ഇല്ലായിട്ടേന് പോയിനി
പോവല് ഇപ്പ അതല്ല. ഇപ്പ റീൽസിന് പോവാ ഉം അതന്നെ. എൻജോയ്മെന്റാണ് പല വിധത്തിലും
ഉം
നോമ്പ് ആയാലും എന്തേലൊക്കെ വയ്യാണ്ട് വന്നാലാണ് ഒക്കെ പ്രശ്നം. അല്ലലൊരു കൊഴപ്പവല്ല. അസുഖങ്ങൾ വരുമ്പോളേ ആ എല്ലാം കൈയ്യും ഉം പിന്നെ മോൻ പോയിട്ടില്ലേ?
ഓ ഓൻപോയിന്
എന്താ സ്ഥിതി നിന്റെ
രണ്ടു ദിവസം മടിയണിച്ചിനി സ്കൂള് പോയില്ല. പിന്നെ അങ്ങോട്ട് പോയി. ഓൻണ്ട് സ്വിമ്മിംഗ് പൂൾ മുകളിൽ ഉണ്ടാക്കി വച്ചിരുന്നു. കൊലയില് കുളം ഉണ്ടാക്കി വച്ചിക്ണ്‌. താർപ്പായൽ വെള്ളൊഴിച്ചിനി ഒക്കാ നന്നാക്കാണ്ട് ആ അത് കണ്ടു പോ ഞാൻന്ന് ഓൺലൈൻ നോക്കിപ്പോ കുറെ വെള്ളവും വേണ്ടേ ആ വില കുറഞ്ഞോ വിലള്ളോക്കെ ഉണ്ട്.
ആഹ
കണ്ടണ് കൈ കെട്ടിയാല അറിയില്ലോ എത്രത്തോ വലുപ്പം ഉണ്ടന്നുള്ള് വലുതോ ചെറു ഇല്ല പൈസ ആവട്ടെ, എന്നിട്ട് ഓർഡർ ആക്കണം. കുറച്ച നേരെക്കെ അയിമേ കളിച്ചിരുന്നാലേ പേടിയവ ഇന്നലൊക്കെ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞിട്ട് വരിയല്ല. അത് എറിഞ്ഞു പോയിക്കാ.
ഉം മുപ്പർക്ക് അത് നല്ല ഇഷ്ടല്ലേ.
ആഹ് മൊബൈല് എന്തെങ്കിലും ഒരു പണി വേണം വെറുതെക്കൂല മൊബൈല് കഴിഞ്ഞാ പിന്നെ പോക്കാ. വരാനിട്ട് ഉം ഉണ്ടാകൊക്കെ ചെയ്യോ
ആഹ
ചെറിയറ്റങ്ങൾ അങ്ങനെ തോണ്ടി കളിച്ച അഹ്ണ്ട് രാത്രി ഇങ്ങനെ അയിമ കളിച്ചിക്ക പുസ്തകം വായിക്കെ ഇത് ന്നുല്ല.
ആഹ ആഹ അവിടെരാളെള?
അയിന് വര് മോള് വന്നാണ്
ആഹ ആഹ ശരി മറ്റാള് ആ മറ്റേ കൊല്ലേെരുൂ പലെ ഉം ഉം അയിശരി ചെറുതും പോവലുണ്ട്
ഉം ചെറുതിനെ ആക്കിണ്
ഉം ഓൽ പോയാ പിന്നെ ഫ്രീ ആയല്ലോ ഏ മ്മണ്ടോ അത്ശരി ഹസ്ബൻഡ്
ആ വരണുണ്ട് ഇരുപത്തൊന്നാം തീയതി ടിക്കറ്റ് എടുത്തന്നാ പറഞ്ഞെ
ആഹ് ഇപ്പൊ വീണ്ടും തോടങ്ങിയല്ലോയല്ലെ പ്രശ്നം
ഉം നമ്മളെ നാട്ട്ക്കൊന്നും കിട്ടിയില്ല ബോബക്ക്‌ എടുത്തു
ആഹ് ആഹ്
ആരും കണ്ടില്ലാറഞ് കൊറച്ച് റൈറ്റ് കുറവുണ്ട് അങ്ങോട്ട ആകുമ്പോ
പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് എത്താണുള്ള ബസ്
ഉം പിന്നെ ട്രെയിന്
ഉം ട്രെയിനിന് വരെരുക്കും പെങ്ങള് പോരുവോ
ഓഹ് ഓളും ഉണ്ട്
അത് ശരി ഇങ്ങട്ട് അന്റെടുത്തേക്കാ വെരാ
ആഹ് അങ്ങട്ടാവും ഇവിടന്നാണല്ലോ പോയത്
ആഹ് ആഹ്
വന്നിട്ട് പിന്നെ പോയേക്കും
വാ അത് പറഞ്ഞാ കേകേകുലേ ചോറിന് ഇന്ന് മീന്
ഉം ഇവിടും മീന് തന്നെ മത്തി
നല്ല മത്തി
ഉം ഇപ്പൊ ട്രോളിങ് തൊടങ്ങിയല്ലോ നല്ല വെല
ചക്കന്റെ കറിയും
ഏഹ് കൂട്ടാൻ വെച്ചതാ
ചക്കക്കറിയും മീനും എന്നും വേണല്ലോ എന്തെങ്കിലൊക്കെ കറി മാത്രം പോരാ ഉപ്പേരി വേണം ഇന്ന് ഇപ്പ അതുള്ളോണ്ട് വേറെ ഉപ്പേരി ഒന്നും ആക്കിയില്ല
ഉം
ചെറുത് സ്കൂൾ പോയില്ല
ഏഹ് എന്തെ
പ്പോ ചെയ്തേരം അയ്നൊരു വയറുവ വേദന
ഏഹ്
ഇപ്പൊ ഒക്കെ ഇണ്ടാവലുണ്ട് എന്തോ ഗ്യാസിന്റെ റ്റായിച്ചല്ലോ ഇന്ന് ഭയങ്ക ഭയങ്കര കരച്ചിൽ
ഏഹ് ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിനോ
ഇല്ലല്ല ഒന്നും കഴിച്ചിട്ടൊന്നുംല്ല പിന്നെ ഞാൻ ചൂടുള്ള ചായ- ക്കെ കൊടുത്തോക്കി ശരിയാവണില്ല അങ്ങനെ മദ്രസും ലീവ് ആക്കി സ്കൂൾ ലീവാക്കി കുറച്ച്കഴിഞ്ഞ പിന്നെ പറയാ സ്കൂളേക്ക് ആക്കി കൊടുക്കി
അള്ളാഹ് പോയിൻ
ഇല്ല പോയീല്ല പിന്നെ ഞാ സെന്ററിൽ കൊണ്ടോയി കാണിച്ച് ഒരു രണ്ടു ദിവസത്തേക്ക് മരുന്ന് തന്ന്ണ് ഗ്യാസ് ഇട്ടാവുംന്ന് പറഞ്ഞു
ഉം
ഇട്ട് കൊറവില്ലെങ്കില് ഒന്ന് ഏ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു
ആഹ്
അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവലില്ല പനിയായിട്ടോ
ഉം
അങ്ങനെ ചെറുങ്ങനൊക്കെ കണ്ടാവലൂ ആഹ് ഒരു സ് കുവ രണ്ടാളും ഒരു സ്കൂള്ല അതോണ്ടൊക്കൊരു സുഖാണ്
ഉം ആട്ന്ന് വണ്ടിക്കാവോ ഓട്ടോക്കോ
ബസ്സ് ഇണ്ട് സ്കൂൾ ബസ്സ് ഇണ്ട് അന്നൊരുസ് സുഖാണ് സ്കൂൾ ബസ്സ് ഉള്ളോണ്ടേ
ഉം
ഏഴാം ക്ലാസ് വരെയൊക്കെ ഫീസൊ ക്കെണ്ട് ഇപ്രാവശ്യം ഇനി എത്രാ അറിയില്ല കഴിഞ്ഞ തവണ അഞ്ഞൂറ്റ നാപ്പതയിനു
ഉം
ഇപ്രാവശ്യം കൂടൂല്ലോ
ഉം ഒരാക്ക് അഞ്ഞൂറ്റി നാപ്പതോ
ഏ
കോ
ഒരാക്ക് അഞ്ഞൂറ്റി നാപ്പത്
ഉം
രണ്ടാക്കും ആഹ് ഒരു പൈസന്ന വേണം പൈസ എത്ര ഉണ്ടായാലും തെകയൂലേ
ഉം
പിന്നെ ഒരു സുഖം ആണ് നമ്മുടെ മുറ്റത്ത് ത്ത്ന്ന് കേറി മുറ്റത്ത് വന്ന് എറങ്ങിക്കോളും ആ ഇനിയിപ്പം ഹൈസ് കൂളൊക്കെ എത്തുമ്പം ആണ് കൊറച്ച് നടക്കാണ്ടാവും ഞാൻ വിചാരിക്ക അപ്പളാവുമ്പളേക്ക് സ് ഹൈസ്കൂളിന്റെ ബസ്സ് ഒക്കെ ഉണ്ടായ മതേയ്നിം
ഉം ഹൈസ്കൂൾന് ബസ് ഇല്ലേക്കും ഇപ്പം
ഇങ്ങോട്ടില്ല്യ ഇവിടേക്കില്ല ബൈപ്പാസ് പോയ ഉണ്ട് ആഹ് ആ ബൈപാസ് സ് എത്തണം ഒര് ഒന്നര കിലോമീറ്റ്റ് നമ്മളൊക്കെ പണ്ട് നടന്നീനി പറഞ്ഞിട്ട് കാര്യല്ല പണ്ടത്ത വിടാൻ പേടിയാ പണ്ടത്തെ പോലെല്ലല്ലോ നമ്മളൊക്കെ സ് സ്കൂള് പോവുമ്പം എത്ര നടന്ന്ണ്
അഞ്ച് കൊല്ലൊക്കെ നട്
നമ്മളെ ബസ്സ് ഇല്ല്യാഞ്ഞാല് ബ്രേക്കിനൊക്കെ പോയാല് എറു പറ്റി നടക്കെനി ല്ലേ കോളേജ് കഴിഞ് ബസ് ട്ടാഞ്ഞാല് എത്രേ നടന്നു ഇന്ന് മക്കള് നടക്കു
നടക് ക്കെയും ഇന്റെ മോന് നട്ക്കും ഓൻ പിള്ളേര് പർഞ്ഞെട്ടു സ്കൂളറ്റം നടന്ന് ന്ന് ശെരിയാണോ ഒള്ള അറീല ബസ്സ് പോയി പോയ്റ്റേ ആഹ് ടൈമിന് വന്നങ്ങട്ട് എറങ്ങൂല അവ് ണ് എറങ്ങി കിട്ടൂല ഇങ്ങനെ കൾച്ച്ക്കും മൊബൈല് നോക്കിക്കും
ആഹ് ലോക്ക് ആക്കിയാലും പറ്റൂലല്ലേ ലോക്ക്
ഉം ഉം അഹ് തോർപ്പിക്കും ഇന്നേ ഉന്തി ഉന്തി ഇങ്ങനെ നമ്മളൊരു വണ്ടിക്കാൻ സമ്മയ്ക്കൂല അങ്ങനെ വിചാരിച്ച അങ്ങട്ട് കൊട്ക്കന്നെ ഉം അഹ് ന്നാലേ കോർച്ച് ടൈം പർഞ്ഞ് കൊട്ത്ങ്ങട്ട് വാങ്ങ്യക്ക എന്റെമ്മ ചാർജ് കയറ്റൂല കൊർച്ചേ കേ
ആഹ്
അതൊര് രക്ഷയേ ഒള്ളൂ സുച്ചോഫായ അവിടെ വെച്ച് പോവല്ലോ ആഹ് ചാർജ് തീർന്നാ പിന്നെ കേറാൻ പണിയാണ് അപ്പ ഔടെ വെച്ച് പോവും ഫോണ് കുത്തിട്ട് അങ്ങനെ കാണാൻ കഴിയൂല കുത്തിട്ട് എളകിയാ അയ്ലേക്ക് കേറൂല്ല. അതോണ്ട് കുത്തിട്ട് നടക്കൂല ചാർജറ് ലൂസ് ഇണ്ടായിട്ട്
അഹ്ശെ
എന്തെങ്കിലും ഒര് ഒര് രക്ഷ നമ്മുക്ക് വേണല്ലോ
ആഹ് അതനെ ഇന്റെഹ് പിന്നെ ലോക്കാണ് ഇണ്ടാവ ഞാൻ തോറന്ന് കൊടുത്താലെ ഒള്ളു
ലോക്കന്നെ ലോക്കാ തോർന്നൊട്ക്കണം ലോക്ക് തോർന്നോണ്ടാന്ന് പർഞ്ഞാണ്ട് എടങ്ങേറക്കല്
ആഹ് നല്ല വിറ്റാ വർക്ക് എഴ്താണ്ട് നോക്കാണ്ട് ന്നൊക്കെ
ഉം രാത്രി ഞാൻ തീരെ കൊട്ക്കൂല എഴ്ത് വായിക്ക്ന്നൊക്കെ പറിം പർഞ്ഞിട്ട് രാത്രി കൊടുക്കൂല പകലെല്ലാം ന്നോ കണ്ട്ണ്ടാവും ന്നെ രാത്രി കൊടുക്കൂല
അഹ്ശെരി
ഇന്നട്ട് അത് വാങ്ങി കഴ്ഞാ വേറെ എന്തേലും നോക്കൂലേ ഇന്റെ മോളങ്ങനെ എന്തേണ്ട് ടീച്ചറ് വ്ട്ട്ണ് പാട്ട് വ്ട്ട്ണ് മറ്റത് വ്ട്ട്ണ് ഉം
കൊർച്ചേരം കൊട്ത്താലേ
ന്നാഅയ്കോട്ടെ ഉം